ഹലോ
ഹലോ ആഹ് കേക്കുന്നുണ്ടോ
ആഹ് അപ്പ കേക്ക്ണ്ട്
ഉം എന്താണ് പരിപാടി സൺഡേ
പ്രത്യേകിച്ച് പരിപാടിയൊന്നില്ല ഇങ്ങനെ ഇരിക്ക്ണുണ്ട് എവിട്ക്കും പോണൊന്നില്ല
എവിടെങ്കിലും യാത്രയുണ്ടോ
ഇന്നൊന്നുംല്ല ചെയ്യാറൊക്കെണ്ട്
ഉംഹ് ഉംഹ് വേറെന്താണ് ജോലിയക്കെ ഒതുങ്ങിയോ
ജോലി ഇന്ന് സ്റ്റാർട്ട് ചെയ്തെ ഉള്ളു ഇന്ന് സൺഡേല്ലേ അപ്പൊ ബിരിയാണി എക്കാന്ന് പറഞ്ഞ് അങ്ങനെ
ഓ അതെയോ എങ്ങനെ ബിരിയാണി കുക്കർ ബിരിയാണി അതോ
ഏയ് കുക്കറല്ലേ ദമ്മ് ദമ്മ് ഇട്ട്കാണ്ട് വെക്കൂല്ലേ
ആഹ് എല്ലാ സൺണ്ടേം വെക്കുവോ
എല്ലാ സൺ‌ഡേ അല്ല അധികം ഫ്രൈഡേ ഉണ്ടാവല് അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കും
ഉം ചിക്കൻ ആണോ അതോ ബീഫ് ആണോ
ബീഫ് ഇപ്രാവശ്യം ആഹ് എന്റെ ഉമ്മാക്കും അതേപോലെന്നു ആദ്യം
മിക്ക പേർക്കും ഉണ്ടല്ലേ എനിക്ക് തോന്നുന്നു നൂറിലൊരു എഴുപത് ശതമാനം ആൾക്കാർക്കും അലർജി ഉണ്ടെന്ന് തോന്നുന്നു ബീഫിനോട്
ആഹ് എന്റെ ഉമ്മാക്കും അതേപോലെ ഇപ്പാന്റെ അനിയന് ഇണ്ട്
ഒരു ദിവസം വീട്ടില് വേടിച്ചാരുന്നേ ബീഫ് അപ് അന്ന് പിന്നെ എനിക്കാണെങ്കി ഭയങ്കര അലർജി ആയി
ആഹ് എന്റെ ഉമ്മാക്ക് ചോറിയും എന്ത് ചോറിയും ഇത്ര തിന്നാല്
ക്ഷെ അതിന്റെ പിറ്റേന്നത്തെ ദിവസം എന്റെ അമ്മേടെ ചേച്ചിടെ വീട്ടിന്ന് കൊണ്ട് വന്നാരുന്നേ കറി വെച്ചത് കറി വെച്ചത് അപ്പോ അത് കഴിച്ചപ്പോ അലർജി വന്നില്ല എനിക്ക് തോന്നുന്നു ചെല ഈ മി റ്റിലായിരിക്കും അലർജി ഇ ബീഫ് പലവിധ ഇല്ലേ പ്പോ ത്ത് ആട് അങ്ങനെ അല്ല ആടല്ല മറ്റേ പശു
ആഹ് പശ്
ആഹ് പോത്ത് പശു കാള അങ്ങനെ പല രീതിലില്ലേ അതിലേതെങ്കിലും ഒന്നായിരിക്കും അലർജി
ആഹ് എന്റെഉമ്മാന്റത് ഇപ്പൊ മാറീക്ക്ണു ഇപ്പൊഒക്ക റെഡി ആയ്ക്കുണു കൊഴപ്പൊന്നുല്ല
ആണല്ലേ
ആഹ് അതേപോലെ ഇപ്പൊ ഞങ്ങള് കൂട്ടാത്തോല് അധികോം ഇപ്പ കൂട്ടണണ്ട് അമ്മാതിരി കൊഴപ്പൊന്നു ഇല്ലാറഞ്ഞ് കാണ്ട് ആദ്യ ഇബൽകൊ ക്ക് അതേപോലെ ഉമ്മാന്റനിയത്തിക്കും പക്ഷെ അമ്മാന്റനിയത്തി ഇപ്പളും കൂട്ടൂല ചൊറിയക്കാരനരഞ്ഞുകാണ്ട് നിങ്ങക്ക് എങ്ങനെയാരുന്നു അലർജി
എനിക്ക് ചൊറിച്ചിലാരുന്നു സ്കിന്നില് നന്നാ യിട്ട് ചൊറിഞ്ഞിട്ട് തടിക്കും മറ്റേ ഇല്ല പുഴു ആഹ് നമ്മളെ ആട്ടത്തില്ലേ പുഴു ഇരിക്കുമ്പോ അലർജി വരത്തില്ലേ അതേ കൂട്ട് ചൊറിഞ്ഞ് ഇങ്ങനെ പൊങ്ങി വെരും
ഇപ്പഴും പറഞ്ഞി ഇതേ പോലെ ഉമ്മാന്റെ കല്യാണം കഴിഞ്ഞ് ഇതില് അവിടന്ന് ഒന്നും ഇമ്മ കൂട്ടി ന്നീലത്രേ ഇവിടെ വന്ന്
കല്ല്യാണ ദിവസം അലർജി വന്നോ
ആഹ അങ്ങനെ ഒരു ദിവസം ഓല് ഇങ്ങനെ തിന്ന് തിന്നേക്ക് ആകെ ഇതായോണ്ട് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ദെയ്ക്കണു പിന്നെ ഇ മമ്മി എല്ലാരും പാടാ കൂടി ഇരുന്ന് മാന്തി നോക്ക അങ്ങനെ പറ ആഹ അത് ഭയങ്കര ഒരു ഇത് ഏ
മഴക്കോൾ ഉണ്ടോ
ഏയ് ഇന്ന് ഒന്നും ഇല്ല
ഇവിടെ നല്ല മഴക്കോള് ഉണ്ട് പെയ്യും മായിരിക്കും ചെലപ്പോ
ഇന്ന് നല്ല വെയിലാ ഇ ന്നും ഇന്നേൽ
ആണോ ഇന്നലെ ഭയങ്കര വെയില് ആയിരുന്നു എന്ത്‌ ഒരു ചൂടായിരുന്നു വെയിലിന്
അ ഇന്ന് ഇവിടെ ഭയങ്കര ചൂടാണ് ഇന്നലെയും
അ ഇന്ന് പക്ഷേ അ അത്ര ചൂട് ഇല്ലട്ടോ ഇന്ന് ഇപ്പം മൂടിക്കെട്ടി മഴയടെ ഒരു ഇത് വെരുന്ന് ഒണ്ട്
ഇവിടെ ഭയങ്കര വെയിലാ മിഞ്ഞാന്ന് ഇതേപോലെ പെയ്തീന്നന്നുന്നു
ആ ഇത്തിരി പെയ്താ ആയിരുന്നെങ്കി കൊഴപ്പ ഇല്ലായിരുന്നു ഇവിടെ കാരണം ബന്ദി കൃഷി ചെയ്തിട്ട് ഒണ്ടേ ഓണത്തിന് വേണ്ടിട്ട് ബന്ദിപ്പൂ ബന്ദിപ്പൂ അത്തം ഇടില്ലേ അത് നമുക്ക് കൊറച്ച് തൈ കിട്ടിയായിരുന്നു കൃഷി ഓഫീസിന്ന്
ഇനി വിക്കോ ഇങ്ങള്
അത് പൂ പിടിച്ച് കഴിഞ്ഞാൽ വിൽക്കേണ്ട ഒരു ഇത് വെരത്തില്ല കാരണം പരിസരത്ത് ഒള്ളവര് തന്നെ ഒണ്ട്
നിങ്ങക്ക് എന്നെ മതിയാവുലേ
ആഹ അതെ പിന്നെ പിന്നെ കൊറച്ച് പട്ടിക്ക് കേറിയിട്ട് ഒടിച്ച് ഇട്ടേക്കന്ന്
ഏ മയിലുകള് ഒക്കെ എണ്ടാവുമ്പോ
മയില് എങ്ങും ഇല്ല പട്ടിയാ ഭയങ്കര പട്ടി ശല്യം
ഓ ഇവിടെ ഭയങ്കര മയിലികള് ആണ്
ആഹ
ആ അത് കൊണ്ട് ഒന്നും കുയിച്ചിടാൻ ഓല് ഒണ്ടാവൂല ഒക്കെ കൊത്തി തിന്ന് പിന്നെ ഞമ്മള് ഇങ്ങനെ വെയിലത്ത് ഇടുവല്ലോ
ഓ മയില് ഈ സാധനം ഒക്കെ പെട്ടെന്ന് കൊത്തി തിന്നും ഈ പുല്ല് പോലെ തിരിക്കുന്നേ
ആഹ എങ്ങനെ തളിര് വെരുമ്പോ തന്നെ ഒക്കെ കൊത്തി തിന്നും കൊണ്ടാണ്
മണ്ട
ആ പിന്നെ അതേപോലെ ഞമ്മള് ഈ സാധനങ്ങള് വെയിലത്ത് ഇടുവല്ലോ ഒണക്കാനീ
ആ അപ്പൊ ഒന്നും പറ്റൂലല്ലേ
ഒന്നും പറ്റൂല അതന്നെ പക്ഷെ ഇതെന്ക്ക് സൗണ്ടൊക്കെ പേടിയാ തോന്നണു എന്നാലും ആൾക്കാരെ കണ്ടാ തീരെ പേടിയില്ല
ആഹ് അതെയോ ഇവിടെ പക്ഷെ മൈ ലിന് ആൾക്കാരെ കാണുമ്പൊ ഭയങ്കര പേടിയ കേട്ടോ അങ്ങനെ വർഷത്തിലൊന്നോ രണ്ടോ വെട്ടം എവിടുന്നേലുംക്കെ വന്നിങ്ങനെ പോകുന്നെയല്ലാതെ അങ്ങനെ സ്ഥിരവായിട്ട് മയിലിന്റെ ഒരു സാന്നിധ്യം ഇല്ല
ഇവിടെ ഫുള്ള് മയില്കളാണ് കു
അത് കൊണ്ട് നിങ്ങക്കതിനേ അതുവായിട്ട ട്ടാസിടായി ഞങ്ങക്ക് ഇതിനെയൊക്കെ കാണുമ്പോ ഒരതിശയവാ
ആഹ് ചെലോലക്ക്ങ്ങനെ പറയും ഇവ്ടൊന്നും കാണാൻ തന്നെല്ല്യ പക്ഷെ ഇബ്ട് ക്ക് വന്ന എല്ലാര്ക്കു അതിശയവാ കാരണം ഫുള്ള് മയില്കളാണ് ഇങ്ങനെ സൗണ്ടും
ആഹ് ചെലടത്ത് കൊരങ്ങ് ഞങ്ങക്ക്പ്പം കൊരങ്ങ്നേം മയിലിനേംക്കെ കണ്ട് കഴിഞ്ഞാല് ഞങ്ങക്ക് ഭയ്ങ്കരേ ഫോട്ടോ എടുപ്പും പിന്നെ സ്റ്റാറ്റസിടീലും ഒക്കെയാണ് കാരണം അതങ്ങനെ
പക്ഷെ മയിലൊക്കെ പിന്നെ ഇബടെ എപ്പളും കാൺതാണ് ഇപ്പ തന്നെ പെരേന്റെ മോൾ കൂടി അങ്ങനെ അങ്ങട്ട് ട്ടും ഇങ്ങട്ടും ചാടീറ്റും
ആഹ് പണ്ട് ഇവടൊരു ദിവസം നാലെണ്ണം ഒന്നിച്ച് വന്നാര്ന്നു ഞങ്ങളപ്പൊ അരിയക്കിട്ട് കൊടുത്ത് എണക് പക്ഷെ അത് നന്നായിട്ടെണങ്ങിയാര്ന്ന് കേട്ടോ അപ്പൊ നമ്മടേ തെങ്ങില് അത് ഒരു ദിവസം ഇര്ന്ന് തെങ്ങില് ഏഹ് മഴയ്ണ്ടാവും ചെറിയേ
ഞങ്ങൾതെന്താന്നറിയോ കാര്യായ്റ്റ്
തിന്നിട്ടാണത് പറന്നു പോയത്
ഓഹ് ഞങ്ങൾതെന്താ കാര്യയ്റ്റ്ന്ന്റിയോ മുന്നിലൊരു തെങ്ങുന്തോട്ടാണ് അയിമ്മങ്ങനെ വൈന്നാരായാല് ഫുൾ അയിമ്മേങ്ങനെ പോയിയാണ്ട് ഈ പട്ടക്കെ കാണുന്ന മാതിരിക്കെ ഐറ്റകളെ പീലിങ്ങനെ കാണും
അയ്യോ ഇത് തെങ്ങിലാണ് ഇരിക്ക്ന്നേന്ന് ഞാൻ അന്നാണറിയ്ന്നത്
ആഹ് ഫുള്ള് തെങ്ങിലെകാരം ഈ രാത്രി ഒക്കെ ആവുമ്പോ ഔട്ന്ന് ഇങ്ങനെ കരയണാണാം ഞാൻ ഇന്നലെ ഇതെപോലെ ഒരാക്ക് വിളിച്ചപ്പോ ഈ സൗണ്ട് കേട്ട്ട്ട് അയാള്ങ്ങനെ ചോയ്ച്ച്ണുണ്ട് അതെന്താ സാനം ചോയ്ച്ച്ണുണ്ട് അപ്പൊ അത് മയിലാണ്ന്ന അപ്പയിന് ങ്ങളവ്ടെ അങ്ങനെ മയിലക്കെണ്ടാവും ബടൊക്കെ മയിൽനൊന്നും കാണാൻ തന്നെ കിട്ടൂല്ല
അങ്ങനൊക്കെ വന്ന് കയ്ഞ്ഞഴിഞ്ഞാ ഞങ്ങക്കൊരു അതിശയവാണത് അത് ഞങ്ങള്ങ്ങനെ കാണാത്തത് കൊണ്ടേയ് കാണാത്തത് കൊണ്ട് കാണുമ്പം ഞങ്ങ്ക്കൊരു ഭയ്ങ്കരേ ഇതാ ആഹ് ഇത് കൂടുതല്ങ്ങനെ ഈ തെങ്ങുംതോപ്പും വയലും ഒക്കെ ഒള്ളടത്തല്ലേ കാണ്ന്നെ ഫോറസ്റ്റേരിയ പോലത്ത്ള്ളേ ഇവിടിങ്ങനെ ഇവിടെ വരത്തില്ല കാരണം പട്ടികള് ഭയ്ങ്കരായിട്ട് കൂടുതലാ
പട്ട്യള് ഇവിടേണ്ട് നല്ലോണ്ട്
ആഹ് അപ്പൊ ഈ മയിലിനെക്കെ കണ്ട് കഴിഞ്ഞാലിത് ഭയ്ങ്കരായിട്ടങ്ങ് ശല്യം ചെയ്യും അതിനെ കൊരങ്ങിനെക്കെ
ആഹ് കോയി അങ്ങൻത്തൊക്കെ ആദ്യേ ഒന്നിനും പറ്റീന്നില്ല ഇപ്പൊ പിന്നെ കൊറവാണിങ്ങനെ ഈ ഇബട്ത്തോല് ങ്ങനെ വന്ന് കൊണ്ടോവ്വ്ല്ലോ
ആഹ്
അങ്ങനെ കൊറേ കൊണ്ടോയ്ന്നു പിന്നിം ഇങ്ങനെ ഒന്നോ രണ്ടെണ്ണോക്കെ കാണും ക്ഷെ ഐറ്റങ്ങള് ഈ എന്താ വെഷബാധല്ലാതാക്കാൻ വാണ്ടി സൂചി അടിച്ചു അങ്ങനെയൊക്കെണ്ട് ങ്ങളവ്ടല്ലേ അങ്ങനെ
ആഹ് പിന്നെ രാവിലെ എന്താ കഴിച്ചേ
രാവിലെ ഇന്ന് പൊറാട്ടെന്നു
പൊറോട്ടെര്ന്നോ വാങ്ങിച്ചോ അതോ വീട്ടിലുണ്ടാക്കിയോ
വാങ്ങിയത്
പാക്കറ്റ്ഡ് വാങ്ങിയോ മറ്റേ ചപ്പാത്തീടെ കണക്കുള്ളേ
ഏഹ് യെ അങ്ങനെ അല്ല അങ്ങനെ ഞങ്ങൾ വാങ്ങലില്ല
ഓഹ് അങ്ങനെ വാങ്ങേല്ല
ഇങ്ങള് വാങ്ങല്ണ്ടോ അങ്ങനെ
അങ്ങനെ അത് വാങ്ങിക്കത്തില്ല ചപ്പാത്തി വാങ്ങിക്കും ഇവടെ പഷെ കടകളിൽ അങ്ങനെ പൊറോട്ടെ പാക്കറ്റിട്ട് കൊടുക്കും കേട്ടോ പഷെ പാക്കറ്റ്ഡ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യത്തില്ല എനിക്ക് ഇഷ്ട്ടവല്ലാ അത്
ഞങ്ങളത് ഇതുവരെ വാങ്ങി നോക്കിട്ടില്ല ഇവിടെ അടുത്ത്ത്തെ കടയിലൊ
ഇവിടുത്തെ കടേല് ഇങ്ങനെ കോയിൻ പൊറോട്ടാന്ന് പറ്ഞ്ഞൊരു സൂപ്പർമാർക്കറ്റിൽ ഒരു ഗ്രൂപ്പുണ്ട് അപ്പം ഈ സാധനം ഈ ഡൈറ്റ് കഴിയാറാകുമ്പഴേ ഇപ്പം നാളെ തീരുവാണെങ്കിൽ ഇന്നത് വില കുറച്ച് പത്ത് രൂപക്കും പതിനഞ്ച് രൂപയ്ക്കും ഒക്കെ കൊടുക്കും അതും അൻപതിന്റെ അറുപതിന്റെ ഒക്കെ സാധനങ്ങൾ അങ്ങനെ റേറ്റ് കുറച്ചു ഇരുന്ന് കഴിഞ്ഞാലും പന്നലായി പോവല്ലേ
ആഹ് അപ്പൊ കൊണ്ടോണോല് കൊണ്ടോയിക്കോട്ടെ കര്തി കാണ്ട് അങ്ങനെ ഓഫറ്ല് കൊടുക്കെ ക്കാരം
അപ്പം ബില്ലടിക്കുന്നവരോട് പറയും ഇതെടു ക്കുന്നോന്നൊക്കെ ചോദിക്കും അപ്പൊ ആൾക്കാരങ്ങ് മേടിച്ചോണ്ട് പോകും പെട്ടന്ന് സ്റ്റോക്ക് ഔട്ട് ആകും
ആഹ് അന്നന്നെ നമ്മള് ഇണ്ടാക്കയാണെങ്കി പിന്നെ കുഴപ്പല്ല പിന്നെ ഡേറ്റ് കയിഞ്ഞ് ല്ലേ ഏഹ്
കോയിൻ
ആഹ്
കോയിനില്ലേ കോയിൻ
ആഹ്
ആഹ് ആ പൊറോട്ട കോയിൻ പൊറോട്ട അങ്ങനാ പറയുന്നേ വല്ല്യ വലിപ്പൊന്നും ഇല്ലാന്ന് തോന്നുന്നു അതിന്
ആഹ് ഞാൻ കേട്ട്ക്ക്ണ് ഞാൻ ഞങ്ങള് ഇതുവരെ വാങ്ങിട്ടൊന്നുല്ല ഞാൻ കേട്ട്ക്ക്ണത്
ആഹ് അതെ ആ പൊറോട്ട പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇങ്ങനെ കാണുമ്പം ഞങ്ങള് വില കുറച്ചുള്ളത് വെളിച്ചെണ്ണയൊക്കൊയാലും പോയി പെട്ടെന്ന് വാങ്ങിക്കും പക്ഷെ ഈ വക സാധനങ്ങളൊന്നും വാങ്ങിക്കത്തില്ല എത്ര വില കുറച്ചാലും
വെളിച്ചെണ്ണ ഒക്കെ ആണെങ്കി പിന്നെയും കുയപ്പല്ല
ആഹ്
ഇങ്ങളെന്താ കഴിച്ച് ഇന്ന്
ഞങ്ങള് ഇന്ന് രാവിലെ മറ്റേ അരിയുടെ കുഴക്കട്ട യാര്ന്നു
കുഴ അതൊക്കെ എങ്ങനെ ഇങ്ങള് ഇണ്ടാക്കല്
ങ്ങ ഉരുണ്ടിരിക്കല്ലേ മറ്റേ ഗോതമ്പ് നകത്ത് തേങ്ങായും പഞ്ചസാരയും ഒക്കെ വെച്ചിട്ട്
ഞാൻ കഴിച്ചിട്ടില്ല
കഴിച്ചിട്ടില്ല അരിപ്പൊടി കുഴച്ചിട്ട്
അതുകൊണ്ട് ഇതൊക്കെ മാ അതുകൊണ്ട് വെശ്പ്പൊക്കെ മാറുവോ
അയ്യോ പിന്നെ രണ്ട് മൂന്നൊക്കെ കഴിച്ച് കഴിഞ്ഞാ വെശപ്പ് മാറും
ഏഹ് അങ്ങനത്തെ ഒന്നും ഞങ്ങള് രാവിലെ ഒന്നും ഉണ്ടാക്കൂല വൈകുന്നേ
വൈകുന്നേരം ആഹ് വൈകുന്നേരം ഇത്പ്പം ഇരിപ്പുണ്ട് ഇനിയിപ്പോ വൈകുന്നേരം ചായ ഇടുമ്പോ അതൊരെണ്ണം കഴിക്കും
പക്ഷെ ഞാൻ ഈ സാധനം കേ പറയുന്നേ കേട്ടുക്കുണ്ന്നല്ലാതെ ഞാൻ തിന്നിട്ടും ല്ല
ആഹ് ആഹ്
ഇങ്ങനെ എല്ലാരും പറയണേക്ക അതാണ് എന്നൊക്കെ
അത് ഞങ്ങള് ശർക്കര പഞ്ചസാര ഉപയോഗിക്കത്തില്ല അങ്ങനെ ശർക്കരയില്ലേ ശർ ക്കര എല്ലാം ഷുഗർ തന്നെ എന്നാലും ശർ ക്കര ആകുമ്പോ കൊറച്ചിട്ട് കഴിഞ്ഞാൽ നല്ല മധുരം ആയിരിക്കത്തില്ലേ
ആ അത് ശരിയാണ്
പഞ്ചസാരയാണെങ്കിൽ തോനയും വേണം
ഈ പൂവടന്റെ ഒക്കെ മായിരി ങ്ങൾ ഉണ്ടാക്കലുണ്ടോ പൂവട
ഇല്ല ആഹ് മറ്റേ എല എടയല്ലേ?
ഞങ്ങള് പൂവാടാന്നാ പറയ
ഇലയ്ക്കകത്ത് വെച്ചാന്നോ ഉണ്ടാക്കുന്നേ?
ഏഹ്
അല്ലേ?
അല്ലേ ഞമ്മള് ഈ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കണ പോലെ ഗോതമ്പ് പൊടി കൊണ്ട്
ആഹ് ആഹ് കണ്ടിട്ടിണ്ടായിരിക്കും പലട്ത്തും പല പേരില്ലല്ലേ എല്ലാം അറിയപ്പെടുന്നത് ആഹ് അതെ ചെലപ്പം ഏഹ് ഇവിടെ പറയുന്ന ആയിരിക്കത്തില്ല
സാധനം ഒന്നായിരിക്കും പക്ഷെ പേര് വെ വ്യത്യസ്ത ഉണ്ടാവും
ആഹ് എങ്കീ ശരി ഓക്കെ
ആഹ്